ആ
ഹലോ
ആഹ എന്തൊക്കെ വിശേഷം എന്തൊക്കെ വിശേഷം എന്താ ഫുഡൊക്കെ കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ ആ ഞായറാഴ്ച ആയിട്ട് സ്കൂളൊന്നും ഇല്ലല്ലോ ഞായറാഴ്ച ആയിട്ട് സ്കൂളൊന്നും ഇല്ലല്ലോ അമ്മ എന്തൊക്കെ എന്താ സ്പെഷ്യല് ഒക്കെ ഒണ്ടാക്കിതന്നെ
ഇവിടെ സ്പെഷ്യൽ ആയിട്ടൊന്നുല്ല സാധാ ചോറ്ന്നെ
ഏഹ് ആ എന്തൊകറിയൊക്കെ കറിയൊക്കെ എന്തെ
കറി തക്കാളി കറി
ആഹ പിന്നെ മീന്ണ്ടാ
മീനില്ല ചിക്കനാണ്
ആഹ ആഹ ഞങ്ങൾക്ക് ചെരങ്ങാ ചെരങ്ങ താളിപ്പ് ഒണ ചെരങ്ങ താളിപ്പ് ഒണക്കല് മീന് കറമൂസ ഉപ്പേരി വെച്ചത്
ഏ എന്താ അവിടെ മഴൊക്കെ ഉണ്ടോ
മഴാ ഇല്ല ഇല്ല ചെറുതായിട്ട് ഇങ്ങനെചാർ നിണ്ട് നല്ലാമഴയൊന്നില്ല എന്താ മോള് പഠിക്ക
ആഹ് ഞാൻ പഠിക്കാ
എത്രയിലാ
ഡിഗ്രി സെക്കൻ്റിയറാ
ആഹ്
നമക്ക് പ്രകൃതീന കുറിച്ച് പറയാ
ആഹ്
എന്ത്യേലൊര് കണ്ടന്റ് വേണ്ടേ
ആഹ് ആഹ് തൊടങ്ങിക്കോളുവ
പ്രകൃതി എന്നാലിപ്പൊ പടച്ചോൻ തരുന്ന അനുഗ്രഹല്ലേ നമ്മള് നല്ല രസള്ള കാഴ്ചകളും നമ്മള് മനസ്സിലൊര് ശാന്തിയും സമാധാനോം ഒക്കെ തര്ണൊര് ഏറ്റവും വല്യൊരനുഗ്രഹങ്ങളിലൊന്നല്ലേ പ്രകൃതി ഏഹ്
പ്രകൃതി ഉം ട്രിപ്പൊക്കെ പോകല്ണ്ടോ കാണാന്
ഏഹ്
ട്രിപ്പൊക്കെ പോകല്ണ്ടോ എവിടെക്കേലും കാണാനൊക്ക്
ആഹ് ട്രിപ്പൊക്കെ പോവല്ണ്ട് മാസത്തിലൊരട്ടേലും പോവും
എങ്ങനെ ഫാമിലിയായിട്ടാ
ആഹ് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും പോവലിണ്ട് എനിക്കാണെങ്കിലീ പച്ചപ്പ് അതേപോലെ ഈ കോട അങ്ങൻത്തെ സ്ഥലങ്ങള് നദികള് പൊഴ അങ്ങനൊക്കെണ്ടാവൂലേ
ആഹ് ആഹ് ആഹ് ഞങ്ങള് ആഹ് ഞങ്ങള വീടൊക്കെ നിക്കണ ഒരു മലേരിയേലാണ് പിന്നെ എല്ലം നല്ല വല്യ പാറയു ണ്ട് എന്റ മോളില് കേറാ കുട്ട്യ ആൾക്കാരൊക്കെ ഇഷ്ടമാണ് ആഹ് ആൾക്കാരൊക്ക ഇഷ്ടം പോണ വരല്ണ്ട് പിന്നെ വയല് പാടം അങ്ങനെ തോട് എല്ലാ ഇണ്ട്
ആത്രേ ആഹ് ഇങ്ങളോടപ്പെന്താ ഇങ്ങക്ക് സങ്കടൊക്കെ വരുമ്പലീ പോയി അവിടെ ഇരിക്കാലല്ലേ
ആഹ് അതന്നെ ഒക്കെണ്ട് എവട് ടേ വേ വെയിലത്തൊക്കെ നല്ല സുഖാണ് അവടെ നല്ല കാറ്റ്ണ്ടാവും പോയിരുന്നാല്
വെയിലത്തോ
അല്ലേ വേനൽക്കാലത്ത് നല്ല സുഖാണ് നല്ല കാറ്റുണ്ടാവു അവടെ പ് പോയിരുന്നാല് വേനൽക്ക് ചൂട് കാലത്ത് ചൂട് കാലത്ത് ഉം ചൂട് കാലത്ത്
വെയില് കൊറവല്ലേപ്പോ ഇവടെക്കെപ്പ എടക്കൊരു മയ പെയ്യും
ആഹ് അവടെ ക്കെങ്ങനെ വെള്ളം കേറണ സ്ഥലാണോ മഴെ പെയ് മഴ പെയ്താ വെള്ളം കേറണ സ്
ഏയ് വള്ളൊന്നും കേറൂല വെള്ളൊന്നും കേറൂല ഇവടെ പൊഴയൊന്നുല്ല തോട് അങ്ങനൊക്കെ ഇണ്ടാവൊള്ളു വെള്ളം കേറിയാ തന്നെ സൂര്യന്റെ വെളിച്ചം കൊണ്ടത് പോവും അത്രക്കൊള്ളു
ഏഹ് ചെറിയ തോടാവൂല്ലേ
ആഹ
ചെറിയ തോടാവൂല്ലേ
ആഹ ചെറിയ തോണ്ടാണ് നിങ്ങളവിടെ എന്താ പറയാ പക്ഷികളൊക്കെ ഉണ്ടോ
ഞങ്ങളവിടെ പക്ഷികൾ അങ്ങനത്തതൊന്നുംല്ല ഞങ്ങള് കൃഷിക്കാരാണ് കൃഷിയുണ്ട് പച്ചക്കറിയുണ്ട് എല്ലാ പച്ചക്കറികളൊക്കെ വീട്ടിലുണ്ടാക്കും അങ്ങനത്തെ പിന്നെ പാടത്തെ വായണ്ട് അണ്ട്
ആ് ഇപ്പൊ വാഴൊക്കെ കുറവാണ് ഇവിടക്കലെ
ആഹ പിന്നെ വീട്ട്ക്ക് വേണ്ട പച്ചക്കറികളൊക്കെ ഉണ്ടാക്കും. അങ്ങനെ അങ്ങനെ എനത്താണ് അല്ലാതെ കോഴി, ആട്, പശു, അങ്ങനെ
ആഹ അങ്ങനത്തൊന്നുമല്ലല്ലേ. ഞങ്ങളവിടെക്കെ അടുത്തുള്ള വീടിലൊക്കെ അങ്ങനെയാണ്.
ആഹ ആഹ
ഞങ്ങളവിടെ വായൊക്കെ ഉണ്ട്. പക്ഷെ എന്താ ച്ചാല്
ആഹ ആഹ എന്താ അമ്മച്ചി എന്താ സ്പെഷ്യൽ ആയിട്ടൊക്കെ ഇണ്ടാക്കല് വീട്ടിലന്താ ഉണ്ടാക്കല്. ല്ലോ. ഹലോ റയിൻഞ്ച് പോയോ. ഹലോ
ആഹ ഹലോ
റയിൻഞ്ച് പോയോ.
ആ അത റയിൻഞ്ച് പോയിനു
ആഹ കേ കൊറെ നേരത്തസമയത്തിന് കേ കേട്ടിട്ടില്ലഇനി.
ആഹ പിന്നെ എന്തൊക്കെയാണ്.
ഉമ്മ എന്താ സ്പെഷ്യൽ ഉണ്ടാക്കല്.
സ്പെഷല ഒന്നുംല്ലേ.
ബിരിയ അതല്ലേ ഉണ്ടാക്കല്.
ഉണ്ടാക്കല്ലേ അങ്ങെ മന്തി ഉണ്ടാക്കും. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും. ഓൺ
ആഹ ആ വൈകു ആഹ് മന്തി ഉണ്ടാക്കാൻ അറിയാം. മന്തി ഉണ്ടാക്കാന
ഉ
മന്തി പിന്നെ ചിക്കൻ പൊരിച്ചങ്ങാണ്ട ഉണ്ടാക്കാ പച്ചയിലും വെക്കാം നിങ്ങക്ക് ആഹ പൊരിച്ചണ്ടും വെക്ക പച്ചയിലും വെക്കാം ങ്ങക്ക് എങ്ങനെ ഇഷ്ടം പൊച്ച വെക്കാനണോ പച്ചൽ
ആഹ ഞങ്ങക്ക് പൊരിശ വക്കണ ഇഷ്ടം.
വേനെ
ആഹ
ആ മന്തി നഞമ്മള് പിന്നെ പൊരിച്ചു ങ്ങാണ്ട ആവുമ്പോ അയിക്ക് പിന്നെ സവാളിയും പൊരിച്ച് ഒക്കെ ഇട്ട്ങ്ങണ്ട് സൺഫ്ലവർ ഓയിൽ വഴിച്ചിട്ട് സവാളയിൽ വ കുറച്ച് സവാള ഇട്ട് വഴ മന്തി മസാലൊക്കെ ഇട്ടിട്ട് അയിക്ക് ചി
കൊറച്ച് പറയുമ്പോ ഒര് മൂന്നണോ നാലനൊക്കെ മതി ഉള്ളി
അതൊന്നും വേണ്ട ഒര്സവാളേക്കെ മതി മ മന്തിക്ക് സവാള അധികം വേണ്ടല്ലോ
ആ
ഒര്ഒര്ഒരു സവാളി ഒരു തക്കാളിയൊക്കെ ഇട്ട് ട്ട്ചെറുതായിട്ട് അങ്ങനെ വഴറ്റിട്ട് അയിക്ക് മന്തി മസാല ഇട്ടിട്ട് ഉ ബ അയിക്ക് മന്തി മസാല ഇട്ടിട്ട് പിന്നെ മാഗി മാഗി ന്റെ ക്യൂബ് ഒക്കെ ഇ ട്ട് ട്ടെപിന്നെഅയിക് ചിക്കട്ട് ട്ടെറൈസ് പിന്നെ തിളപ്പി ച്ചിട്ട് അത് വാർത്ത്ടാ
ആ ഇതന് എത്ര ഇണ്ടാവും എത്ര ആൾക്ക തിന്നാള അ ഇണ്ടാക്കണ ഇപ്പോ
പിന്നെ നമ്മള് വീട്ടില എന്താ ആൾക്ക അനുസരിച്ചു ഒരു കിലോ വെച്ചാല് ഒരു അഞ്ചാറ് ആറാൾക്ക് തിന്നാ
ഏ അത്രൊക്കെ ന്നാ പറ്റുല്ലേ ഉ ഞാൻ ഉണ്ടാക്കല് ല്ലഅപ്പ ഇനക്ക്റിയില്ല
എ നിക്ക് പച്ച പച്ചയില് കോയീല് അങ്ങനെ വെക്ക്ണാഇൻക്ക്ഷ്ടം പെരിക്കാതെ വെക്ക് ണാഇൻക്ക്ഷ്ടം
ഏ ചെലോരെക്കെ പറയ്ണ്ട് ഇ മന്തിഅധികംതിന്നാ കേടാണ് അങ്ങനെക്കെ എന്തെലും ഉണ്ടോ
ഇല്ലല്ല അത് പിന്നെ പൊറത്ത്ന്നൊക്കെ ആകുമ്പോള് ഓര് വേറെന്തെങ്കിലൊക്കെ സ രസത്തിനും വാണ്ടി എന്തെങ്കിലുമൊക്കെ ചേർത്ത് അജിന ആമോട്ട അങ്ങൻത്തന്തങ്കി നമ്മള് വീട്ടില്ഉണ്ടാക്കുമ്പോ പിന്നെ നമ്മള് ഒന്നും ചേർത്തല്ല നമ്മള് നല്ല ജീരകം പൊടിച്ചത് കുരുമുളക് പൊ ടിച്ചത് തൈര് പച്ചമുളക് പിന്നെ സുർക്ക വൽ വലി ഉള്ളി തക്കാളി ഇഞ്ചി വെള് തുള്ളി പേസ്റ്റ് അതൊക്കെള്ളുള്ളു
മറ്റോ ല് എന്നാല് ഈ ടേസ്റ്റ് കിട്ടാൻ വണ്ടി എന്തെങ്കിലൊക്കെ ഇട് ണ്ടാവും കെമിക്ക ലെക്കെ ഇങ്ങാഅടുപ്പത്താ കോരക്ക്ണ്ട്
അട്പത്തല്ല ജലദോ സം ണ്ട് ചെറുതായിട്ട്
ആ ആ പിന്നെ ഇ ങ്ങക്ക് അൽ ഫാം ഉണ്ടാക്കാറിയോ
അൽഫാമ്അറില്ല അൽഫാമ്അറില്ല ചിക്കൻ ഞങ്ങൾ പൊരിക്കലാണ് അയിന്റെ കൂടെ
ആ ആഅതേ കാരം എളുപ്പല്ലേ
ഉ പിന്നെ ഞങ്ങള് വന്തി അങ്ങനെ ഉണ്ടാക്കലൊന്നുല്ല ന്റെ മോനെ പിന്നെ ഞങ്ങള് മെ പിന്നെ എന്റെ മുത്തച്ഛന്റെറെ മോന് മന്തിക്കടയിലാണ്
ആ അപ്പൊ അവിടുന്ന് കൊണ്ട്
ഓന് കട ഉ ഓന്കടണ്ട് അപ്പം ഇന്റെ മോനും അങ്ങട്ട് പോവല്ണ്ട് പിന്നെ ലീവ്ള്ള ദിവസൊക്കെ സ്കൂള് അവധിയുള്ള ദിവസൊക്കെ ശനീ ഞായറെക്കെ അപ്പൊ മോന്അവിടന്നൊക്കെ കൊണ്ടുവരാ അപ്പംപിന്നെ ആച്ചയിലൊക്കെ രണ്ട് വ ഓന് പ്ലസ് ടൂല്
ആ ആ
ശനി ഞായറും ലീവുള്ള സം അങ്ങട്ട് പോവ അപ്പംപിന്നെ ആഴ്ച്ചയി രണ്ടീസൊക്കെ കിട്ടും അപ്പംപിന്നെ നമ്മക്ക് വേണ്ടല്ലോ
ഏ
അപ്പൊ പിന്നെ നമ്മുക്ക് വീട്ടിൽ ഉണ്ടാക്കേണ്ടല്ലാം അറിയന്ന്
ആഹ അവിടന്ന് ഇങ്ങനെ കൊണ്ടുപോലല്ലേ ആഹ എന്നും കുട്ടും പോല ചടുപ്പാണ് എപ്പോഴെങ്കിലൊക്കെയണ രസമാണ്
അതന്നെ അ എ ഇങ്ങളെത്ര മക്കളാ
ഏ ഞങ്ങള് മൂന്നെണ്ണാണ് മൂന്ന് പെൺകുട്ട്യാളാണ്
പിന്നെ തായെയാണോ കുട്ട്യാളൊക്കെ
ആ തായേണ് അല്ല ഒന്നിന്റെ നിക്കാഹ് കയ്ഞ്ക്ക്ണ് താത്താന്റെ
അ ആ നിക്ക് നലുട്ടി മക്കളാണ് ന്റെ മൂത്തമ്കുട്ടിന്റെ കല്യാണം കഴിഞ്ക്ക്ണ് ഓള്പ്പൊ പി ജ്യാണ് പിന്നെ രണ്ടാമത്തെ കുട്ടി പ്ലസ്ട്ടൂലാണ് മൂന്നാമത്തെ പത്താം ക്ലാസ്സിലാണ് പിന്നെ യു കെ ജിലാണ് ഒരു കുട്ടിണ്ട്
ന്നായ്ക്കോട്ടട്ടൊ.
ആ ന്ന ശരി ആ ശെരി ശെരി